ഹലോ
ആ മുമ്പേ പെട്ടെന്നങ്ങ് വെച്ചോ എന്തുണ്ട് വിശേഷം പിന്നെ
വിശേഷം ഒന്നുല്ല സുഖം
ആഹ് പിന്നെ വയ്കിട്ടെത്തേക്ക് സ്പെഷ്യലായിട്ട് സലാഡ് വല്ലതും ഒണ്ടോ?
പ്രത്യേകിച്ച് ഒന്നുവില്ല സലാടൊന്നുല്ല
ആഹ് ആ പിന്നെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ നടുവേനെയൊക്കെയാന്ന് പറയുന്നെ കേട്ടു
ആ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് വീണായിരുന്നു അപ്പ അതിന്റെ ബാക്ക് പെയിൻ ആയിട്ട് കെടക്കുവാ ഉം
ആ മരുന്നൊന്നും ഇല്ലയോ?
മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന ആയുർവേദം.
ആ ആഹ്
ഉം
പിന്നെ
പിന്നെ
മറ്റ് വിശേഷങ്ങള ആയുർവേദത്തിന് എന്താ ഗുളികല്ലോ ഒണ്ടോ
ഉം ടാബ്ലറ്റ് ഉണ്ട് തേക്കാനുള്ള മരുന്നുണ്ട് കഷായം ഉണ്ട് അതൊക്കെ കഴിച്ചോണ്ടിരിക്ക് ന്ന്
ഹലോ
ഹലോ ഹലോ
ഉണ്ടോ?
കേക്കുന്നുണ്ട് പറഞ്ഞൊ
ഹലോ
ഹലോ കേക്കുന്നുണ്ട് പറഞ്ഞോ
ആഹ് ഇത് മരുന്നുണ്ടോ കഴ പൊര്ട്ടാനും കഴിക്കാനൊക്കെ ഒണ്ടോ
മരുന്ന് കഴിക്കാൻ ടാബ്ലറ്റ് ഉണ്ട് തേക്കാൻ അല്ലാതെ ഫ്രീ ഒരു മരുന്നുണ്ട് ക്കെ ഉള്ളില് കഴിക്കാൻ കഷായിട്ടുണ്ട് ടാബ്ലറ്റ് ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാം കഴിച്ചോണ്ടിരിക്കുന്നു
ആ
ഉം
പിന്നെ
വേറെ
വേറെ വിശേഷൊന്നുല്ല
ഉം നാളെ എന്താണ് പരിപാടി സൺഡേ ആയിട്ട്
സൺണ്ടേല് മീറ്റിങ്ങുണ്ട് മീറ്റിങ്ങിന് പോണം
ഹ് ഹ്
മീറ്റിങ്ങിന് പോണം ആ ഇനിപ്പെന്നാ ഹോസ് നിപ്പൊ ഹോസ്പിറ്റല് കാണിക്കുന്നെന്നാ
ആ വൺ വീക്കാ കഴിഞ്ഞിട്ട് ചെല്ലാനാ പർഞ്ഞെ
അ ഹ
ഉം
ആഹ് കൊറവില്ലെന്തെയ്യും അവര്ടെ
ആ കൊറവില്ലെങ്കി അഡ്മിറ്റ് ചെയ്യുന്നാ പർഞ്ഞെ
ഹലോ
ഹലോ
കൊറവില്ലെങ്കി അവരെന്തെയ്യും
കൊറവില്ലെങ്കി അഡ്മിറ്റെയ്യും ന്ന് അഡ്മിറ്റ് ഹോസ്പിറ്റല് അഡ്മിറ്റാക്കും ന്ന് ഉം ഉം
ആഹ് അവടെ വെല്യ ഹോസ്പിറ്റ്ലാ
ആഹ് ഒരു വീതം വെല്യോസ്പിറ്റ്ല അഡ്മിറ്റൊക്കെ ചെയ്യാൻ പറ്റ്ന്ന സെയ്‌സ് സൗകര്യള്ള ഹോസ്പിറ്റ്ല
ആ
ഉം ഉം
ആ ഒത്തിരി ബെഡോക്കെ ഒണ്ടോ
ബെഡ് അമ്പതോ നൂറോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു എത്രയാന്ന് കറക്റ്റ് അറിഞ്ഞൂടാ
ആ
ഏ എബോ ഫിഫ്റ്റി ഉണ്ട്
ആ
ഉം
പിന്നെ ങ്ങൻത്തേനൊക്കെക്കൊള്ള ഹോസ്പിറ്റലാണോ
അറിയില്ല ഞങ്ങളാദ്യ ഞാൻ ആദ്യമായിട്ടാ അവടാ ഹോസ്പിറ്റലിൽ പോയത്
ആ
കാണിക്കുന്നെ ആയുർവേദത്തില് മരുന്നെന്നെ കഴിക്കുന്നത് ആദ്യായിട്ടാണ് പിന്നെ ഇവിടെവന്ന് ആ ന്നാ ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതും ആദ്യായിട്ട അതോണ്ട് ഏ ങ്ങനാന്നൊന്നും അറിഞ്ഞൂട
അതെ
ഉം
പിന്നെ
വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടോ തുണിയെക്കെ അലക്കണമെങ്കി
ആഹ് അത്യാ വാഷിമെഷീനോക്കെ ഒണ്ട് അത് കൊണ്ട് തുണിയൊക്കെഅതിനകത്താഅലക്കുന്നെ
ആഹ് ആഹ്
ഉം ഉം ഉം വാഷ്ചെയ്തട്ടിട്ടുണ്ടന്
ആഹ്
ഉം
പിന്നെ
പിന്നെന്താ ഇങ്ങനെ
പുള്ളാർക്ക് സ്കൂള് തോറക്കാറോക്കെ ആയില്ലേ
ആഹ് ജൂൺആദ്യആഴ്ചെയില് സ്കൂള് തൊറക്കും.
ആഹ്
ഉം
ആഹ് പുസ്തങ്ങളൊക്കെ ഇനി ഇപ്പം മേടിക്കണ്ടേ
ഓ എന്തോ
പുസ്തകങ്ങളൊക്കെ എപ്പിനും മേടിക്കണ്ടേ
പുസ്ത പുസ്തകങ്ങളൊന്നും കിട്ടിയില്ല വിളിച്ചില്ല ഇതുവരെ ഹലോ
ആഹ് ആഹ് ആഹ് സ്കൂൾ സ്കൂൾ അടുത്താണോ
ആഹ് അടുത്താ
ആഹ് ആഹ് വല്യ സ്കൂള
അല്ല ഇത് എൽ പി യു പി സ്കൂളാ
ആഹ്
ഉം
അടുത്തെങ്ങും സ്കൂള് വേറെ വലുതില്ല
വെലുതുണ്ട് നമ്മുടെ മോനെ അവിടെ പഠിക്കൻന്ന് എത്ര പ്രായെള്ളൂ അതുകൊണ്ട് പിന്നെ
ആഹ് ആഹ്
ആഹ് പിന്നെ കൊറച്ച് ദൂരം കൂടെമാറി അങ്ങ് പോണം
ആഹ് അവിടെ അടുത്തെങ്ങാണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ടന്ന് പറഞ്ഞ കേട്ട്
എന്തോ
അടുത്ത് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടന്ന് പറയുന്ന കേട്ട്
ആഹ് ഇവിടെ അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒണ്ട് ഉം
ആഹ് നല്ല തിരക്കുള്ള സ്ഥല ആണോ
ആഹ് ഇപ്പൊ വെക്കേഷൻ ടൈം അല്ലേ നല്ലതർക്കും ഉം
ആഹ് എന്തുവ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞ അടുത്ത് അതിന്റെ
അതോര് ഐലാൻഡ് ആഹ് ഐലാൻഡ്
ആണോ അതെന്താ അളിന്റെവായിലോള്ളേ
അവിടെ ബോട്ട് സർവീസ് ഒണ്ട് പിന്നെ നമുക്ക് അവിടെ ന നടുക്ക് പോയി വെള്ളത്തിലിറങ്ങി നൽക്കാനൊക്കെയ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്
ഉം ഹ
ഉ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ എക്സ്ട്രാ പൈസ കൊടുത്താൽ നമ്മളെ ബോട്ട് പിന്നെ ബോട്ടിൽ വന്ന് മറ്റേ വള്ളത്തി വന്ന് കൊണ്ടുപോകും അതിനകത്ത് കണ്ടൽക്കാടിൻ ഇടയ്ക്കൂടൊക്കെ നമ്മളെ ചുറ്റി സഞ്ചരിപ്പിക്കും
ആഹ് ആ അവിടെ കക്ക ഇറച്ചിയൊക്കെ കിട്ടുവോ
കക്കേറച്ചി കിട്ടും നമ്മളഅങ്ങനെ മേടിച്ചിട്ടില്ലതുകൊണ്ട് അറിഞ്ഞൂട എന്നാലും നല്ല നല്ല ഫെസിലിറ്റീസ് ഉണ്ടോന്ന് അറിഞ്ഞൂട
ആഹ്
ഉം
അല്ല തെരക്കുള്ള പ്ലെസാ ടൂറിസ്റ്റ് പ്ലേസാ
ആഹ് അതെ അതെ ഇപ്പൊ ഭയങ്കര തെരക്കാ വെക്കേഷൻ ടൈം ആയേം കൂടെ ആണ് നല്ല തെരക്ക
ആഹ്
ഉം
പിന്നെ
ഇവിടെന്ന് അടുത്താണോ അത്
ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ അപ്പറെ
ആഹാ
ഉം
ഇവിടൊക്കെ സ്ഥലതിന് നല്ല വെ ലയാരികുവല്ലോ
ഉം വെലയാന്ന് പറയുന്നു നമുക്കറിയത്തില്ല ഉം
ആഹ അയ്ലണ്ടി പോയിട്ടുണ്ടൊ
ആഹ രണ്ട് പ്രാവശ്യം പോയി
ആഹ എന്നിട്ടൊക്കെണ്ടായിരുന്നു
ഉ ഏ
എങനെയുണ്ടാരുന്നു
നല്ലായിരുന്നു നല്ലായിരുന്നു
ആഹ് ഫോട്ടോയൊക്കെ ഇട്ടേക്കണ കണ്ടായിരുന്നു ഞാന് ഒരു പ്രാവശ്യം വാട്സാപ്പിലേ
ആഹ്
ആഹ് മരത്തിന്റെ കൊമ്പേക്കേറിങ്ങനെ ഇരിക്കുന്നെ ഇപ്പൊ വെള്ളത്തിൽ വീഴോന്നും പറഞ്ഞേ ഇപ്പോൾ വെള്ളത്തി വീഴൂ എന്നുള്ള നിലയിലിരിക്കുന്ന ഫോട്ടോ
ഉം ഉം
കുഞ്ഞുങ്ങളൊക്കെ കൊണ്ട് പോയിട്ടില്ല
കൊണ്ടുപോയിട്ടുണ്ട് കുഞ്ഞുങ്ങളെആയിട്ട് പോയിട്ടുണ്ട് കുടുംബായിട്ട് പോയിട്ടുണ്ട്
ആഹ്
കുടുംബായിട്ടേ ഇതരേ പോയിട്ടള്ളു തന്നെ പോയിട്ടില്ല. കൂട കൊയ്ഞ്ഞിക്ക്ണേ കൊട്ടു
പിന്നെ? എന്നാ പിന്നെ പ കൊറെ പാട്ട് ടീമുകാരൊക്കെ വന്നിട്ട് അവര് ടൂർ വന്നിട്ടുണ്ടായിരുന്നല്ലോ.
എന്തോ?
പാടി പാട്ടുകാരുടെ ടീമേ
ആഹ്
ആഹ് വന്നിട്ട് അവരെ കൂട്ട് നിങ്ങളുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നല്ലോ അഒടെ പോട്ടെ പോയി
ആഹ് കൊറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കൊറച്ച് കൊയർ ടീമുകാര്.
ഹ് ഹും
അവര് വന്നിട്ട് ഒരുവാശം അവര്ടെ കൂടെ പോയാരുന്നു.
അതെ അവരേത് സ്ഥലത്തുള്ളോരാ?
അവര് കൊല്ലം ഇവടെ അടുത്തുള്ളവരന്നെ കൊല്ലത്തുള്ളവര.
ആഹ്
ഉം
ആഹ് അവരിനും വരോ പ്രോഗ്രാം എല്ലാം ഉണ്ടോ?
അറിയില്ല അവര് ഇല്ലെന്നു അറിയത്തില്ല. നമ്മൾ അങ്ങനെ അവരുമായിട്ട് അത്ര വല്യ കോണ്ടടാക്ട് ഒന്നുംല്ല്യ അറിയില്ലൊണ്ട്.
ആഹ് പിന്നെ?
പിന്നെന്ത ഇങ്ങനെ പോന്നു പ്രത്യേകിച്ചൊന്നുല്ല. നല്ല ചൂട്ണ്ടാ? വെർതെ ഇങ്ങനെ കടക്കുന്നു.
അഹാ മഴയായിട്ടും ചൂട് കൊറവൊന്നുല്ല.
ഇന്ന് ഇപ്പൊ എന്താ ചൂടു പോലെ എന്താന്നറിയില്ല.
അഹാ
ഉം
പിന്നെ?
പിന്നെ വേറൊന്നൂല്ല നാളെ പ്രോഗ്രാം ആണേ നമ്മക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ബെഡ് റെസ്റ്റ് പറഞ്ഞോണ്ട്.
ആഹ്
കാര്യായിട്ടുള്ള പ്രോഗ്രമൊന്നും ഇല്ല
അഹാ
ഉം
മരുന്നൊന്നും ഇടാനില്ലേ?
ഹലോ?
മരുന്നൊന്നും പൊറത്തിടാനില്ലേ?
കേട്ടില്ല?
മരുന്നൊന്നും പൊറത്തിടാനില്ലേ?
മരുന്നൊക്കെ തേ ഹേ തേക്കാനുണ്ട് അത് തേച്ച് ഇപ്പൊ ഇങ്ങനെ റസ്റ്റ്‌ എടുത്തോണ്ടിരിക്ക.
റെസ്റ്റിൽ ആണല്ലേ
ഉം
ആഹ് ഒത്തിരിമയം വെച്ച വെക്കണൊ അത് മരുന്ന് പെരട്ടിയാല്
ആഹ് കൊറച്ചു നേരം ഓക്കെ ശരി എന്നാ
ആഹ് ഓക്കെ എന്നാ പിന്നെ വിളിക്കാം